ഹലോ
ണ്ടാ
ആഹ് കേക്ക്ണ്ട്
എന്തെല്ലാ വിശേഷങ്ങള്?
നല്ല നല്ല നല്ല വിശേഷ
അതെ
എന്താ അവ്ട്ത്തെ പാടൊക്കെ? മക്കളെ സൗണ്ടോണ്ടാണ്. എന്തൊക്കെ അവ്ട്ത്തെ വിശേഷങ്ങള് വിശേഷൊക്കെ?
ഇവിടെ നല്ല എന്നെ സുഖം തന്നെ
ഉം ഇൻക്ക് മൂന്നാള്ണ്ട് മൂന്നാള് മൂന്നാള് രണ്ടാള് സ്കൂൾ പോണോരാണ് ഒരാള് ഒരാള് എന്താണ് ചെറിയ മോളാ
ആ മൂത്തത് എത്രേല്ല പഠിക്കുന്നെ?
മൂത്തത് ആറാം ക്ലാസ്സില പഠിക്കുന്നത്
ആർല്ലോ ആറിലാ ഹലോ കേൾക്കുന്നില്ലെ ഹലോ ഹലോ കട്ടാക്കല്ലേട്ടോ ങ്ങളാവിടെ കേൾക്കുന്നുണ്ടെങ്കില്